ഹലോ
ഹലോ
കേൾക്കണ്ടോ എന്താ പരിപാടി സു സുഖണോ സുഖാണ് ചായ കുടിച്ചോ
ഉം രാവിലത്തെ ചായയും കുടിച്ചോ ഉം മക്കളൊക്കെ
ആ ഇപ്പം ഉച്ച ഉമ്മ ആ മക്കളുണ്ട് രണ്ട്
ഉം
ഉച്ചക്കത്തെല്ലാം തുടങ്ങാണ്
ഉം ഞാനും അതേപോലെ ത്തന്നെ
ഉം
ടിച്ച് ഉച്ചക്കക്കല് മീൻ ഉണ്ട് വാങ്ങിച്ച ഉ് നന്നാക്കന അതെ ഞൻ റെഡി ആക്കട്ടെന്ന് കട്ടിട്ട്
ആഹ ഉഹ
നിങ്ങെന്താ ഉച്ചക്ക് ഉച്ചത്തേക്ക എന്താ ഫുഡ്
ഉറ്റത്തേക്ക് സാദാ ചോറോ പിന്നെ കുമ്പളം കറിയും കുമ്പളാണ് പിന്നെ മീൻപൊടിച്ചതാണ്
ഉ മുരിങ്ങുകളൊക്കറിണ്ട ഉം പപ്പായ ഇണ്ട് മുരിങ്ങ കറി ഉണ്ടാക്കണം
ആഹ് ആ
പിന്നെ മീനും
ഉം എല്ലാവർക്കും എല്ലാ ഭക്ഷണവും പറ്റുവോ
ആഹ ബീഫ് എനിക്ക് പറ്റൂല
ഉം അലർജിയ ആയിരരിക്കലേ
ഉം വയർവേദന എടുക്കും
ആഹ
മട്ടന് കഴക്കൂരാ ആ ആടിന്റെ അതും കഴക്കൂരാ ശിക്കം മാത്രല്ലേ
ഫുഡ് അലർജി ഉണ്ടാവുംല്ലേ
ഉ ആ മട്ടന് ഇല്ല എന്ത വയറ വേദന എടുക്കാം
ഉം ഉം ചില ഭക്ഷണത്തിൽ ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ടാവും
ഉം അങ്ങനെ ഒന്നില്ല
ഉം
വേദന എടുത്തിട്ട് പിന്നെ ഉം മട്ടന് ഞാന് അയച്ചിട്ടില്ല എനിക്കൊര അർപ്പാണ് വെറുപ്പാണ് അതിന്
അല്ല പൊതുവേ ബീഫ് ബീഫ് ആ ബീഫ് പറ്റാത്തവക്ക് മട്ടനും പറ്റൂല്ലാന്ന് പറയുന്നേക്കാം അതുപോലെ തന്നെ ഒണ ഒണക്കമേൽാന് അ അതൊന്നും ഒക്കെ അലർജി ആയി വരും ചിലർക്ക് അങ്ങനെ പറയാ ബീഫ് പറ്റാത്തവർക്ക് അതൊന്നും പറ്റില്ലന്ന് പറയുന്നേക്കാം
മക്കളെ മീശല്ലേ
ഓ ഒക്കെ എണീറ്റിട്ടുണ്ട് ഒക്കെ പോ കള കളി ആഹ് ഒക്ക പുറത്ത് കളിക്കാൻ പോ വെക്കേഷനല്ലേ
ഉ ന്റെ മോള് നീച്ചിട്ടല്ല കുറച്ച മുന്നേ ഫനൊക്കെ പോയിട്ട് ഓഫ് ആക്കി ഈറ്റ വരുന്ന കാണ
ആം
മോന് പിന്നെ വിരുന്ന് പോയ് തറവാട്ടില് വീരുന്നായിട്ടാ
ഏ
അവനും എത്തീട്ടില്ല ആനണ്ട്
ഉം ഉം ഉം വെക്കേഷന് സ്കൂളില് പോവലൊടങ്ങിയോ
ഇല്ല സ്കൂള് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ
അല്ല സ്കൂള് അല്ല ടൈം എന്താ വയസായനന്ന് ചോയ്ക്ക് സ്കൂളിൽ ചേർത്തിട്ടുണ്ടോ
ആ ഒരാൾ ഒന്നില് ഒരാൾ അഞ്ചിലോട്ട് ഒരാള് എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ട് വന്നില്ലട്ടാ
ആ ആ ആ ഉ സ്കൂക്കള് ബഡായോ
നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ മോള്ക്ക് അഡ്മിഷൻ എ നോക്കുമ്പോ ബാഗ് കിട്ടിയിരുന്നു
ആ ആ ആ ആ ഗവൺമെന്റ് സ്കൂളാണോ
ആഹ അഹ്
ഉം
മോനിക്ക് ഓൾറെഡി ബാഗുണ്ട് കഴി വെച്ചിട്ടാണ് ബാഗ് വാങ്ങി ത് അപ്പൊ അത് വല്ല പരിക്കൊന്നുമല്ല
ഉം
പിന്നെ ഇന്ന് അവർക്ക് സ്കൂളിൽ പതിനൊന്നണി ഒക്കെ എതിട്ടുണ്ട് നോട്ട്ബുക്കും ബുക്കല്ല ടെസ്റ്റ് ബുക്കും യൂണിഫോമു കിട്ടണ്ട്
ഉ ഉ ചില സ്കൂളിലൊക്കെ അങ്ങനെ പ്രോത്സാഹന ആയിട്ട് കൊടുക്കാറുണ്ട്ല്ലേ എല്ലാ സ്കൂളിലൊന്നും ഇല്ലതെ ചില സ്കൂളില് നോട്ട്ബുക്ക് ക്ക് പി ബാഗ് കൊട വാട്ടർ ബോട്ടിൽെ അങ്ങനെ കുട്ടികൾക്കൊരു പ്രോത്സാഹന ആയിട്ട് കൊടുക്കലുണ്ട്
ഇങ്ങോട്ടൊന്നല്ല വേഗ മാറ
ഓ ഉഓ ഉഓ ബടെ വാത്തൊന്ന ആർക്കുംല്ല കേട്ടോ എന്നാലേ അവിടെ എന്ത കളറോ ജസ്റ്റ് പെൻൻസിലോ അങ്ങനത്തെ
ഉ എന്റെ അനിയത്തിന്റെ അവിടെ സ്കൂളില് ചേർത്ത ഇപ്പൊ ആച്ചക കിട്ടിക്കണം മോനക്ക്
ഏ
മച്ച അനെ കൊറേ സാധനങ്ങുണ്ട് ഒരു സാധന ഒന്നല്ല ഒരുപാട് സാധനം കിട്ടിയക്കണേ
ഓ
പിന്നെ വേറെണ
എന്താ സുഖായിട്ട് പോണ ഉം നിങ്ങ നിങ്ങൾക്ക നല്ല പഠിച്ചിട്ടുണ്ടോ നല്ല പഠിച്ചിട്ടുണ്ടോ ചോദിക്ക
ഏ നിങ്ങള് പഠിച്ചിട്ടുണ്ടോ ചോദിക്ക ആ ആ പിന്നെ വാങ്ങഞ്ഞ് ആ പിന്നെ വാങ്ങഞ്ഞ ഇതേക്കൂല്ലേ ആ
ഉം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് പ്ലസ്ടു മുഴുവനാക്കി
ഉഹ മക്കൾ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം എല്ലാ ചേർത്തിയത്
ആ ഇംഗ്ലീഷ് മീഡിയാണേ മോ ഓളെ ഫ്രണ്ട്‌സ്ക്കെ മലയാള മീഡിയത്തിലാണന്ന് പറഞേ ഞാന് മോന്
ഹം
എതാനും ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ അപ്പൊ മോന് ഇംഗ്ലീഷ് മീഡിയം
ഉ കൊഴപ്പൊന്നുമില്ലല്ലോ ഓൾക്ക് ഇംഗ്ലീഷും ഇതൊക്കെ ഫ്ലൂവന്റ് ആയിട്ടുണ്ടൊൾക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയില്ലേ
മോന ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്കും ഓൾറെഡി പഠിക്കാനൊന്നും എനിക്കും അറിയില്ല ഇംഗ്ലീഷ് ഒന്ന് പറഞ് കൊടുക്കാന എനിക്കറിയില്ല എനിക്ക് പഠിത്തത്തിനോടൊന്നും താല്പര്യം ഉണ്ടായില്ല കലാപരമായിട്ടൊക്കെ ഞാന് ആർട്ടിനൊക്കെ കൂടും പഠിക്കാന ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ മക്കൾക്കും പറഞ്ഞൊടുക്കനൊരു ബുദ്ധിമുട്ടാ പക്ഷെ വലിയ ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷ് മീഡിയം എത്തുമ്പോ ഒരു സഹായംമാവുംന്ന് പറഞ്ഞിട്ട് ഇവിടെ മ പാട് മക്കളൊക്കെ അവർക്ക് നല്ല നല്ല പഠിക്കുന്ന കുട്ടികള അവർ അവ പറയും ഇംഗ്ലീഷ മീഡിയ ആക്കിയാൽ മതിന്ന് പറഞ്ഞിട്ട്
ഉ ഉ സ ആ പിന്നെ മോന് സൗണ്ട് വെച്ച് എഴുതാനും വായിക്കാനൊക്കെ അറിയില്ലേ ഇംഗ്ലീഷ് ഇപ്പ അങ്ങനെ വായിക്കണല്ലോ പണ്ടൊക്കെ എന്താ പണ്ടൊന്നും സൗണ്ട് വെച്ച്
അവനക്ക് വെറ കളി കളി
ഉം
അല്ല എന്തോന്നുമല്ലറിെത്തുമ്പോൊക്കെ കള ടീച്ചർന്നെ പറയും എനക്ക് കളി മതി കളിക്കാൻ വിടുവാന്നാ ചോയിക്കുവ ഏത് നേരം
ഉം ഉം
ഉം
ഉ അല്ല ആദ്യംന്ന് എട്ട് ഒമ്പലൊക്കെ എത്തുമ്പോഴാണ് സാധാരണ ഇംഗ്ലീഷ് വായിക്കാ അറിയില്ലേ ഇപ്പൊ ചെറിയ കുട്ടികള ആണ സമയത്ത് തന്നെ എന്ത് ചെയ്യും എൽ കെ ജി യു കെ ജി ആവുമ്പോത് ന് സൗണ്ട് വെച്ചെയ്താനും വായ്ക്കാനും ഓൾക്ക് അറിം
ഉ ഉം
ഉ്
ഉം ഇവര് ആ അവന് പറഞ്ഞാലെ ഓൻ ഇപ്പൊ ഇ മിഞ്ഞാന്നറ്റെ ആണ ഡിറ്റേഷൻ ഇട്ക്കുവൊന്നൊക്കെ ചോദിച്ചീ നി അപ്പൊ ചെറിയ വേഡോളൊക്കെ ഇങ്ങനെ ഡിറ്റെഷൻ എടുത്തു എന്ത്യേ പ്പത് ന്നാവോ ഇങ്ങനെ പറയാനൊന്നും ത് ഇല്ല
എത്രാം ക്ലാസ്സിലാന്ന പറഞ്ഞത്ങ്ങള്
അവന് അഞ്ചില്. ആ നാല് കഴിഞ്ഞ് അഞ്ച്. ഉം അഞ്ചിലെത്തി ഉം എൽ എസ് എസ് എക്സാം ഒക്കെ എഴുതീറ്റ്ണ്ട് അയ്ന് വെയിറ്റ് ചെയ്തോണ്ടിരിക്ക പ്രതീക്ഷൊന്നുല്ല കട്ട് ഓഫ് മാർക്കൊക്കെ ആയ്റ്റ് ഉം കട്ട് ഓഫ് മാർക്ക് ഒക്കെല്ലേ ആഹ് മാക്സ് എൾപ്പാണ്
ഒരു വിധം ബോയ്സേക്കൊക്കെ മാക്സെൾ
ടീച്ചർ പറയും ആൻസർ പറയുംന്ന് പറഞ്ഞ് ഒരു ഒര് എക്സാമിന്റെ മാർക്ക് പറ്റെ കൊറയും ഇന്നട്ട് ടീച്ചർണ്ട് പറയ്ണ് ക്ലാസ്സിലവന് ശാറാണല്ലോ പേപ്പറില് കണ്ണില്ല എന്നൊക്കെ പറഞ്ഞ്ട്ട്
ഉം ഉം ബോയ്സ് മിക്കവാറും മാക്സില് ഉഷാറേക്കാരം ഉം ലാംഗ്വേജിലാണ് അവര് ബേക്കോട്ട് നിക്ക
ഉം ഇംഗ്ലീഷാണ് ബുദ്ധിമു ട്ടായിട്ട് തോന്നും ഒരിശ ഒരു പ്രാവശ്യ
ആഹ്
പിന്നെ ഓ പിന്നെ ഫുള്ള് എ ഗ്രേഡ് ആയിട്ടോ പിന്നെ റിസൾട്ട് അറില്ലല്ലോ മാർക്ക് ഒന്നും അറിയില്ലല്ലേ കൊല്ല എക്സാമിനൊന്നും അത് നമുക്ക് ഹെ ജയിച്ചു അങ്ങ നർഞ്ഞോള്
ഈ ഓൺലൈന് ഓൺലൈനായിട്ട് ഇങ്ങക്ക് ട്യൂഷന് ഇരുത്താനൊക്കെ നോക്കിക്കൂടായിരുന്നൊ ന്നെ പെട്ടന്നും കൊ ഒന്നും കൂടി ഇരിക്കല് ഇണ്ടാവുല ല്ലേ
ക്കൂലാ. ഞാനേ എൽ എസ് എസ് എമ്മന്റെ തിലന്നെ അയ്നന്നെ കൊറേ ഞാൻ നോക്കി
ഉം
ട്യൂബിൽ കാണണ വീഡിയോസൊക്കെ നീക്ക ഞാൻ ചേർത്തട്ടെന്ന് കൊറേ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഇതില് വർക്ക് ചെയ്യ്ണ്ടല്ലോ ഞാൻ സി എം ഇ എം ല് വർക്ക് ചെയ്യ്ണ്ട്
ഉ ഉം ഉം
അപ്പൊ അതില് ചേർത്താൻ വേണ്ടിട്ട് ഞാൻ കൊറെ നോക്കി അപ്പവന് ഇരിക്കൂലാന്ന് പറഞ്ഞ് പിന്നെ ഞമ്മള് വെർ തെ ക്യാശ് മൊടക്കിട്ട് കാര്യല്ലല്ലോ അത് പറഞ്ഞു
ഉം കുട്ടികൾക്കും ആവശ്യം വേണം അവർക്ക് കളിന്റെ സൊയലാണ്
ഉം
പക്ഷെ ബേസ് കിട്ടാ ഞാ പിന്നെ അവിടുന്നങ്ങട്ട് ബുദ്ധിമുട്ടാവും അതണ്ടാവാ ഇന്റെ മക്കള് ഇന്റെ മകള് ഒന്നാം ക്ലാസ്. ഇൻ്റെ ഒന്നാം ക്ലാസിലാണ്. ഇഞ്ഞി രണ്ട് ക്കാണ്. ഒന്ന് ചെറുത് മൂന്ന് വയസ്സായിട്ടുള്ളൂ നമ്മടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കണ് ഏതാനും വായിക്കാനും അങ്ങനത്തേനൊക്കെ ഇപ്പ ഉഷാറാണ്. ഇനി ഇവിടുന്ന അങ്ങട്ട് എങ്ങനെ ന്ന് അറിയില്ലല്ലോ. ഒന്ന് രണ്ട് മാതിരി ഒന്നല്ലല്ലോ ഒരു നാലോ അഞ്ചൊക്കെ എത്തുമ്പോത്ത്നും കൊ കൂടി ടഫ് ആയി തുടങ്ങി. ഇനി എങ്ങനെ അറിയില്ല ഇതുവരെ
ഉ മറ്റെ മ്മന മദ്രസയില മദ്രസയിലൊക്കെ ക്ലാസ് മാറ്റിക്ണ്. ഒന്നാം ക്ലാസ്സിലൊക്കെ
ആ
പിന്നെ വലിയ ക്ലാസ്സില് പത്ത എത്തുമ്പോ തീരിം പഠിക്കാതെ ഭയങ്കര മോശമായി താഴെ ഏറ്റവും താഴായി ലോല്ലേ ആൺകുട്ടികൾക്ക് പൊതുവേ കളിക്കണം ന്നുള്ള ചിന്തല്ലേ ഉം
ആ ആ
മോളെ നോക്കണം അവളെ നമ്മക്ക് കിട്ടും എന്താ
ആ പിന്നിം പെൺകുട്ടികളാണ് അടുത്തിരിക്കുള്ളു
ഉം
ഉം
അവള് നമ്മള ശ്രദ്ധിക്കണം
ഉം
ഉ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോന്നാ ശരിട്ടാ
ഉം ന്ന അയ്കോട്ടെ